കേക്കണണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ടടാവി
കൊണ്ടേ മ് നെറ്റൊന്നും ശരിക്ക് കിട്ടണിലാന്ന് ഫുള് മഴയെന്തോ
ആഹ് നല്ല മഴയല്ലെടാ
എന്നിട്ട് പരിപാടി ആഹ് നല്ല മഴയാണേ മൂന്നുസായി നല്ല മഴ പെയ്യുണ്ടല്ലോ ആഹ് അഹ് ആഹ് എന്തൊക്കെയാ എന്നട്ട് പരിപാടി ആഹ് ഇപ്പൊ കറണ്ട് പോണ ഇൻവെർട്ടറൊക്കെ ഉണ്ട് പക്ഷെ അത് എന്തൊക്കൊ കണക്ഷൻ ഇഷ്യൂ ഈ മഴയായ ഫുള് പ്രശ്നം അറിണ തിരികെ അള്ളാ ആഹ് റേഞ്ചിന് ഭയങ്കര ഇഷ്യു ആണേ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ലെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല മക്കളൊക്കെ പോയന്റെ ശേഷം പിന്നെ ഇങ്ങനെ ഇത് ഇപ്പോ ഫുഡിലേക്ക്ക് ഇറങ്ങണള്ളൂ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെക്കെ കിട് ആ അതെ ഇൻ്റെചേ മോള് ഇവിടെ ഇല്ലണും അപ്പൊ പിന്നെ അവളുല്ല ഓള് ഉമാൻ്റെ വീട്ടില് പോയതാ പിന്നെ മോന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നേ ആഹാ നിക്കലൊക്കെ ഉണ്ട് ഇപ്പ അംഗണവാടിലൊക്കെ പോയഒരുത്തരെ പിന്നെ വിട്ടാലൊരു ശീലണ്ട് അതോണ്ട് ഇഷ്ടാണ്
ഹേ ഏ
ഇല്ലേ അംഗൻവാടി ഇപ്പോ മൂന്നുസായി
ചെലെ മക്കള് അങ്ങനെ പോയി നിക്കും ഇപ്പൊ എന്റെ താത്തന്റെ കുട്ടിയാണെലോ അങ്ങനെ വന്ന് നിക്കുവേ ചെലേച്ചങ്ങളെ ഇമ്മമാര് ഇമ്മമാര് കുട്ടികളേക്കാരം ചെലേച്ചങ്ങളെ ഉം
കരേകരം കാരണം ഇമ്മമാര് പ്രത്യേകിച്ച് മ്യാൻമാരൊക്കെ ഉണ്ടാകുമ്പോ ഒന്നുകൂടി ഒര് അടുപ്പക്കാര് ആഹ് ആഹ് അതന്നെ വർത്താനം പറയാനൊക്കെ ഇഷ്ട ഇഷ്ടേക്കാരം ഉം പെൺകുട്ടികളാവുമ്പോ ഒന്നുകൂടെ ഇഷ്ടേകാരം മ്യാമരുടെ അടുത്തെക്കെ ആഹ് അതന്നെ അത് തന്നെ രസണെ അ പിന്നെ ഓരോട് വലിയ പിത്തന ഉണ്ടാവരുത് പിന്നെ അമ്മ ക്ക്എന്താനറിയമേ കാണാൻ ഇങ്ങനെ പൂതിയാവും അതാ പ്രശ്നം ആഹ് ആഹ് പോവല്ലേ ആഹ് അതെ ആഹ് അതെ അതെയതെ ഇപ്പ് ഇനിക്കത് പിച്ച് ഫീലായത് ഇപ്പം ഓന് ഓള് അംഗനവാടി പോയിട്ട് പിന്നെ നമ്മള് വീട്ടിലല്ലേ അപ്പം നമ്മ ക്കൊരു ഒരു ധൈര്യാണ്
ആഹ് അതെ അംഗനവാടിയിലൊക്കെ പോകും ആ അംഗനവാടിയിലൊക്കെ പോവുണ്ടാവും അംഗനവാടി എവിടാ അടു തന്നെയാണോ
ആഹ് ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്തന്നെ
ആഹ് എങ്ങനെ പോവല് വണ്ടി വന്ന് കൊണ്ടോവലാരിക്കൂല്ലേ
ഇല്ലേ അംഗനവാടിക്ക് നമ്മള് കൊണ്ടോണം അവിട അങ്ങന വണ്ടി സൗകര്യം ഇണ്ടാവില്ലല്ലോ കെ ജി മുതലല്ലേ നമുക്ക് വണ്ടി സൗകര്യങ്ങളൊക്കെ ഉൾഇണ്ടാവ ആഹ് ആഹ് അതെ അതെ അതായത് എൽ കെ ജി യു
ആഹ് അതെ അതെ ഇവിടെ ഉണ്ട് ഇതേപോലെ അംഗനവാടി ഏതോ ഒരു കുന്നിന്റെ മുകളില് എന്നിട്ട് കുട്ടികളെ കൊണ്ട് നമ്മള് ആ കേറ്റ ക്കെ കേറി പോണം ആഹ് അതെ എ ദൂര കേറ്റാണോ കുട്ടികള് അവിടെ എത്തുമ്പോത്ത് കൊഴങ്ങും നമ്മളീ നടന്നന്നെ പോണല്ലോ ആ അത്യാവശ്യം ദൂ അത്യാവശ്യം എന്നാല് കുറ ച്ചൊക്കെ പോവാണ്ട് നമുക്ക് ഈ നടന്നൊക്കെ പോമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അതേപോലെ ആ ആഹ് ഞാൻ അതേപോലെ ത താഴത്തെ കുട്ടികളൊക്കെ പ്രഗ്നന്റ് ആകുമ്പോം മോൾത്തേനെ കൊണ്ടോയി ആക്കാനൊക്കെ അന്ന് പിന്നെ വണ്ടിയൊക്കെ ഉണ്ട് വണ്ടിന്നുണ്ടെങ്കിൽ കൊയപ്പില്ല എന്നാലും വണ്ടി ആ കുന്ന്മ്മേ
ആഹ് അതന്നെ ഞാൻ പറയണത് എന്താറിയോ ഇങ്ങനെക്കാവുമ്പോളാ നമുക്ക് കൂട്ടിക്കെ പഠിക്കണം സ്ത്രീകൾക്കെ വണ്ടിയൊക്കെ പഠിക്കണം എന്റെ അനിയത്തൊക്കെ എപ്പഴും പറയിഞ്ഞാ എനിക്കിതേമാരി ന്റെ ഹസ്ബന്റിവിടെ നാട്ടിലില്ല അപ്പൊ ഒരു കാ കാര്യത്തിന് നമുക്കേ
ഓരുക്കു ഈ കുട്ടിയോളിള്ളോൽക്കാണ്ത് അതായത് ഹസ് ബന്റ് ഗൾഫിലും കൂടി ആവുമ്പോളേ നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് നടക്കണങ്കിൽ ഒരു സ്കൂ കുട്ടി എന്നാലും പഠിക്കണം ഞാൻ താത്താരോട് പറേം പഠിച്ചോളി പഠിച്ചോളി
ഇല്ലാത്ത ആൾക്കാരില്ലേ കാരണം നമ്മള് പെട്ടന്ന് അവരെ വിളി എല്ലാത്തിനും വേണ്ടി വിളിക്കാ ഒരാളെ ആഹ് ഒര് ആ ഒരു
ഇപ്പ എന്റെ എണ്ണ അടിച്ചാ നമുക്ക് എവിട്ക്കേക്കേ പോയി വെരാന്ന്
ആഹ് എല്ലോട്ത്തും പോയി വെരും ചെയ്യാം നമുക്ക് ചെറിയൊരു ആവശ്യാണെങ്കിൽ കൂടെ നമു പിന്നെ ഇപ്പൊ ഇന്റെ തന്നെ ഞാൻ എടുത്ത് നോക്കൂടോ കാരണം നമുക്ക് ചെലപ്പ ഒരു മടി വന്നാല് നടന്ന് പോണല്ലോ എന്ന് ആലോചിക്കും അല്ലെങ്കി നമ്മക്ക് ഈ വണ്ടി എടുത്താണ്ട് പോയാ മതിയേ നിങ്ങള് പറഞ്ഞത് ക്കല് അയ്മ്പറുപ്യാ ഓട്ടോ ചാർജ് കൊടുക്കണ്ടത് അയ്മ്പറുപ്യാ എണ്ണ അടിച്ചാതി നടക്കൂല അതേന്നെ ഇപ്പൊക്കെ കൊറേ പുരോഗമി ച്ചീലേ അതെ സ്ത്രീകളക്കെന്നെ ഒരുപാട് പുരോഗമിച്ചല്ലോ കാരണം
ണോ
പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ദാ ഇതേപോലെ ഞാൻ നോക്കിട്ടടാ എന്നിട്ട് പിന്നെ ഞാൻ നല്ലൊരു ബീ ച്ച് വീന്നാൽ മെല്ലെ എന്റെ മോളേം കൊണ്ട് അ അതിനു ശേ ഹാ അതിന് ശേഷം ഭയങ്കര പേടിയായി പോയി
ആഹ് അതാണ് ആ ഒരു പേടി ഒര ട്ടം വന്നാ പിന്നെ നമ്മക്ക് അയിമക്കെ ഇരിക്കാൻ ഒരു ധികാരം ഉം അത് അയിന് ആ ഒരു ബാലൻസ് കിട്ടിയ സൈക്കിളൊക്കെ ഓട്ടി ആഹ് സൈക്കിളൊക്കെ ഓട്ടി പഠി ച്ചണോ
ആഹ് ചെറിയ രീതിക്കൊക്ക അറിയാം എന്നാലും നമ്മള് ഊരങ്ങട് ബാലൻസ് റെഡി ആവണ്ടല്ലോ ഈ സ്കൂട്ടിക്ക്
ആഹ് ബാ കിട്ടിയാ പിന്നെ കൊഴപ്പില്ല ഇത് സൈ ക്കിൾനേക്കാളും സുഖാണ് സത്യം പർഞ്ഞാ സ്കൂട്ടി ച് സൈക്കിൾ ചവിട്ടിയെങ്കിലും കൊടുക്കണം ഇത് ചവിട്ടി കൊടുക്കണ്ടല്ലോ
ക്കണ്ടേ ഇത് അയിന്റെ ആവശ്യം ഇല്ലല്ലോ
ഇതാ രീതിയിൽ ആ ഒരു ബാലൻസ് കിട്ടിയാ ഓക്കെയാണ് അത് ഇതേപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊറേ പഠിച്ചാൻ നോക്കി ആഹ് ഞാൻ നല്ലോണം ഓട്ടും ഞാന് പ്ലസ്ടൂ ന്നേ തൊടങ്ങിണ് ഓ ട്ടി പഠിക്കാന് കാനം എനിക്ക് അത്ര ആഗ്രഹേനീ പഠി ക്കണം പഠിക്കണം ന്നുള്ളത് അപ്പൊ അയിന്റെ ഏഷം പിന്നെ ഡിഗ്രിക്കൊക്കെ ലൈസൻസ് ഒക്കെ എടുത്ത് ഫുള്ള് പിന്നെ അങ്ങനെ അങ്ങനെ പോവേണ്ടയ്ന് പ്ലസ്ടു ന്ന് പഠിച്ച് പിന്നെ ലൈസൻസു ഇതൊക്കെ ആഹ് സത്യം ഇപ്പൊ കാറ് പഠിക്കണം ഇഞ് ആ അതന്നെ കാർ എടുക്കണം എടുക്കണം അയിന്റെ ഇത് എടുക്കട പിന്നെ ഇപ്പ ഇന്റെ എങ്ങനെ ജസ്റ്റ് ഒന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞച്ച അപ്പൊ ഞാ ചെക്കൻ പറയും ഞാൻ പഠിപ്പിച്ചരാ ഞാൻ പഠിപ്പിച്ചര്ൻ്റ് അറിഞ്ഞോട്
പക്ഷെ കാരകെ നമുക്കെന്താറിയോ അവര് വിശ്വസിച്ചായിട്ട് പഠിക്ക്യാനും ബുദ്ധിമുട്ട് അപ്പോ എന്നെ പഠി ക്കണം കാറൊക്കെ ആകുമ്പേ നമുക്ക് അത്ര ഒരിത് തോന്നൂല്ലല്ലോ ഫുള്ളായിട്ട് പഠിച്ചെടുക്കണെങ്കില്
ഉം ഉം അതന്ന അതിനി ഇപ്പൊ നല്ല പൈസേ ഓന്ന്ണ്ട് ലൈസൻസ് ഒക്കെ എടുക്കാന് ഇപ്പ എന്തൊക്കോ റൂൾസും റെഗുലേഷൻസ് ഒക്കെ മാറ്റിയൊക്കെ ചെയ്ത്ണല്ലോ ഉം ഉം
പൈസ കാറിനരെ നല്ല പൈസേ സ്കൂട്ടി ഇതേപോലെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനുസരിച്ചൊക്കെ എടുത്തോട്ടാം
സൻസിന് ഈ മറ്റേതുണ്ടല്ലോ എന്താ ടെസ്റ്റിനന്നെ പാസാവാൻ ബു ദ്ധിമുട്ടാവുന്നുണ്ട് ഇന്റെ വീടിന്റെ അടുത്ത് ഒരുത്തണ്ട് ആഹ് ഓൻ തേ പോലെ ടെസ്റ്റിലന്നെ പാസ്സായില്ല ടെസ്റ്റ് കഴിഞ്ഞാലല്ല നമ്മക്ക് എട്ടൊക്കെ ഇടാൻ പറ്റ റ്റുള്ളു ടെസ്‌റ്റ്‌ലന്നെ പാസ് ആയില്ലാ
പ
ആഹ് ടെസ്റ്റ് ഒന്നും ആഹ് അതന്നെ അ അതന്നെ നല്ലപോലെ വണ്ടി ഓട്ടുന്ന ആൾക്കാര പക്ഷെ ഈ ടെസ്റ്റ് ഇണ്ടല്ലോ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ ഓരോന്ന് പൂരിപ്പിച്ച് കൊടുക്കണ അതൊക്കെ ഞങ്ങളൊക്കെ ആയന്ന് നല്ല സുഖള്ള എക്സാം ടെസ്റ്റ് ചേനി ആ
ആഹ് ആഹ് അത് ചെലേപ്പം എന്താറിയോ കമ്പ്യൂ ആ ക്വസ്റ്റ്യൻസും വേറെ ടഫെയ്ക്കാരം പിന്നെ കമ്പ്യൂട്ടറിൽ ഓർക്ക് ചെയ്ത് കൊടുത്തുള്ള ബുദ്ധിമു ട്ട് ഒക്കെ കൂടെ ആയ്ട്ട് ഫെയ്ൽ ആയി പോണാവൂ ചെലേപ്പളെ പണ്ടിയൊക്കെ പലേ രീതിക്കും ഓട്ടുന്ന ആൾക്കാരേക്കാരം ആഹ് പറ പറയാൻണ്ടോ ശരിയാണ് ആഹ് അതെ അതെ അതെ അതെ ഇന്റെ അടുത്തൊക്കെല്ലോലൊക്കെ പറഞ്ഞേക്കാ കാരണം തീരെ ഓട്ടാത്ത ആൾക്കാർക്ക് ചെലപ്പോ ലൈസൻസ് കിട്ടി കയ്യിലായിട്ടുണ്ടാവും പക്ഷെ ഓര് വണ്ടി ഓട്ട്ണ നമ്മള് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നല്ലോ ഓട്ട്ണ ആൾക്കാരാണെ ലൈസൻസ് ഇല്ലന്ന അറിയും അപ്പം അത് ഇപ്പൊ ലൈസൻസ് വേണല്ലോ
ഫെയില് ആവും എങ്ങനെ
ആത് അതാണ് അതന്നെ ലൈസൻസ് വേണന്നറിയാം കാരണം നമ്മള് പൊർത്തൊക്കെ എറങ്ങുമ്പളേ എന്തെങ്കിലും ഇൻകേസ് സംഭവിച്ചു കഴിഞ്ഞാല് ആഹ് അതെ
വണ്ടി ഓട്ടാൻ പറ്റുള്ളു അല്ലാതെന്നും ഓട്ടാൻ പറ്റൂല മ്മക്ക്
വരേ
ഏഹ് സ്കൂൾക്കും ഇബട്ക്കും ഒക്കെ അങ്ങനെ പോവേണ്ടല്ലോ ടെൻഷനാ ഈ മഴക്കാലത്ത് ഇതൊക്കെ ആകുമ്പളാണ് കൂടുതൽ ആക്സിഡന്റും അതും ഇതൊക്കാവ
അതെ അതെന്നെ
അങ്ങനൊക്കെ ആയാലേ പിന്നെ പോലീസുകാർക്ക് അമ്മളും ഫയ്ൻ കൊടുക്കണം സ്പെഷ്യൽ ആ ഇന്ന് നല്ല യെരുന്തു കറി ഉണ്ട് നല്ലയായിരുന്നു കറി ഇന്ന് രാവിലെ നീ അതൊക്കെ ഭയങ്കര ഇഷ്ട എനിക്ക് അങ്ങനത്തൊക്കെ ഫുഡ് കിട്ടണം
ഏഹ് അയി ശരി ഏഹ്
ഇങ്ങനെ ഹോണടിച്ച ആഹ് ഹോണുണ്ടല്ലോ ഇതിന്റെ അടുത്തിപ്പ കടയിന്നൊരു കൂണൊക്കെ വാങ്ങി ആഹ് കൂണൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി കൂണിന് ഭയങ്കര പൂതിയ ആഹ് അങ്ങനത്തൊക്കെ ഭയങ്കര ഈ കൂണ് സീ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെക്കെ ചെമ്മീന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ ഉം ആഹ് അത് മറ്റേ ഷെമീസ്റ്റന്റെ ഒര് ഇതുണ്ടല്ലോ യൂട്യൂബ് ചാനല് അയിലൊക്കെ നോക്കിട്ട് ഇതേപോലെ ഗ്രേവിയൊക്കെ ആഹ് ഈ ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല രസത്തില് ഉണ്ടാക്കിന് അത് ഞാന് ഇതേപോലെ പണ്ടൊക്കെ ആഹ് പണ്ടൊക്കെ ഇവിടെ മലയിലൊക്കെ ഇണ്ടാവേണ്ടായിനേ
പറയാണ്ടോ കാരണം അന്നൊക്കെ ഉമ്മച്ചി ഇങ്ങനെ പറയുട്ടോ ആഹ് ഇടി വെട്ടിയാല് കൂണ് പൊളിച്ചിട്ടുണ്ടാവും പോയ്നോക്കിന നല്ല രസ
സ്റ്റാറ്റസ് ഇടാതെ പോകുവാന്ന് പറയോ ആഹ് ഇപ്പഴേ അത് നല്ല അത് ഭയങ്കര നൊസ്റ്റാൾജിയ ഞാനൊരു അഞ്ചിലെത്തി അന്ന് വരെ ഇവിടെ ഇണ്ടാവേണ്ടായിനി കൂണൊക്കെ ഇപ്പ പിന്നെ ഒക്കെ നേര വീട് പണി വീട് ഒക്കെ ആഹ് അങ്ങനെ ഉണ്ടാവേനെനി അപ്പൊ ഞാൻ കൂ കൂണ്‌ കൊണ്ടന്നപ്പം ഇപ്പച്ചിയും പറയണുണ്ട് എന്താ മലയിലൊന്നും പോയി നോക്കാണ്ട് ചില എപ്പം ഉണ്ടായി ഉണ്ടാവ് എന്നൊക്കെ പറഞ്ഞോണ്ടേ
അങ്ങനെ ഇണ്ടാവല് ഒരു കൂണിന്റെ സീസണി ഒരു ടൈമ് ഉണ്ടല്ലോ മഴക്കാലത്ത്
ക്കെ ഇടിയൊക്കെ വെട്ടണ ആ ഒരു ടൈമുണ്ടല്ലോ ആ ടൈമാണ് ഇതിന്റെ ടൈമ് ഉം ഉം സത്യം ഞാനിപ്പൊ കടയിന്ന് വാങ്ങി പറഞ്ഞില്ലേ ആഹ് ഈ കടയിന്ന് വാങ്ങിയത് അത്ര ടേസ്റ്റ് ഇല്ല അതൊരു മറ്റൊരു തരി തരി പോലെ നിയോ ഇത് അങ്ങനെ ഇത് എനിക്കോന്ന് വൈക്കോലൊക്കെ കൂട്ടിയിട്ട്ണ്ടാക്കും ക്കല്ലോ അതുപോലത്ത ആവുന്നുണ്ട്
വ്യത്യാസം ഉണ്ട് ഇത് നല്ല നാ
ആഹ് ഇത് നല്ല രസം എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇപ്പഴും വരും ഒരു ച്ചി ചിക്കന്റെ ഒക്കെ ചിക്കൻ മസാലൊക്കെ ഇട്ടുണ്ടാക്കി ഒരു നല്ലൊരു ചി
ആഹ് അതന്നെ അതന്നെ ആഹ് നല്ലൊരു കളറില് തന്നെ കിട്ട
ആഹ്
അയക്കുന്ന ഇത് പൊരിക്കൂലല്ലോ പൊരിച്ചതായിട്ട് അങ്ങനെ കൂട്ടിയില്ലല്ലോ പൊരിക്കോ നമ്മളിത്
ഇത് പൊരിച്ച പൊരിച്ചാൽ വല്ല്യ രസം ഉണ്ടാവോ അല്ലെ പിന്നെ നമ്മള് ഗ്രേവി ഒക്കെ ആക്കി ഉണ്ടാക്കണം ഞങ്ങളിപ്പം ഇവിടെ ഗ്രേവി കുറച്ച് ഒരു ക ഗ്രേവി ആഹ് ഒരു ടൈപ്പില ഉണ്ടാക്കിനെ ആഹ് ആഹ് അതെ നല്ല രസം തനി ചി ചിക്കനേക്കാളും രസമായിട്ട് തോന്നും നമ്മുക്ക് കൂണല്ലേ എപ്പോഴും കിട്ടാത്ത സാധനം അല്ലേ
അതെ അതെ എപ്പോഴും കിട്ടൂലല്ലോ അത് അത് നമ്മളു തൊള്ളെ ഇട്ട തന്നെ ചിക്കന്റെ അത്ര പെട്ടെന്ന് വേവും ചെയ്യുവേ അങ്ങനെ വേവ്
ആ അതെ ഭയങ്കര ക ട്ട് അത് കട്ടിയൊന്നും ഇല്ല്യല്ലോ അത് അങ്ങനെ ഇതാക്കി ഇണ്ടാക്കിയാലേ ഉം അതേ പോലെന്നെ എ
ടൊക്ക കിട്ടാറുണ്ടായിരുന്നു ലെ
ആ ഇവടക്ക നല്ലോം കിട്ടെണ്ടായിനി ഇവടെ മല ഭാഗ മ മലന്റെ അവ്ട്ക്കൊക്ക പോയാല് ഞങ്ങളൊരു വീടിന്റെ ബാക്ക് സൈഡിലൊക്ക അങ്ങനെ പോയാ നല്ല രസത്തില് കിട്ടും ഉം അവ്ടെന്തേനി സ്പെഷ്യല് ആ അതെ
സ്പെഷ്യലായിട്ടൊന്നു ഇല്ല ഇന്ന് ഇനിയിപ്പം നോ ക്കട്ടെ നല്ല പെട്ടെന്ന് ഇണ്ടാക്കാം പറ്റ്ണ ഒരു കറിണ്ടല്ലോ നമ്മളെ തക്കാളികറി അതാക്ക വിചാരിച് അ അത് വരെ വേറെ ടേസ്റ്റ് ആണല്ലോ
അന്ത് രസ തക്കാളി ആ അത് മതി ത ക്കാളി ഒണക്കല് ഇഞ് ഇപ്പ എന്തേലു ഒരു കൊർച്ച് അച്ചാറ് കൊർച്ച് മ ഒരു മുട്ട പൊര്ച്ചത് അതക്ക ഇണ്ടായാലൻനതാ ന്നാ പിന്നെ എന്തടാ ന്നാ
ആ ന്ന ഓക്കേ ടാ ശരി വിളിക്കാട്ടോ ഓക്കെ